ഞാൻ കരുതി കിട്ടൂല, ആ കേൾക്കുന്നുണ്ട്, കഴിഞ്ഞോന്ന് കരുതി ട്ടി രണ്ടെട്ടം വിളിച്ചിട്ടുംകി കിട്ടാത്തത് പിന്നെ മനസ്സിലായി എന്നിട്ട് കംപ്ലീറ്റ് ആയോ വർക്ക്
ഇല്ല
ഉം
ഉം
നീ അയച്ചേന് കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല ല്ലെ അതെന്താന്നറിയാമോ ആ രണ്ട് പേര് തമ്മില് രണ്ട് അമ്മമാര് തമ്മില് കുട്ടികൾടെ ഹാൻഡ് റൈറ്റിംഗിനെ പറ്റിള്ള കോൺവെർസേഷനാണ് അപ്പോ അതില് ഏ ആ അഞ്ചാം ക്ലാസി പഠിക്കുന്ന കൊച്ചാണ് യു കെ ജി മുതല് കേഴ്സിങ്‌ റൈറ്റിംഗ്പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നല്ല നീറ്റായിട്ട് എഴ്ത്ന്ന് അപ്പൊ ഏ ശ്രദ്ധിച്ചു നോക്കിയാലേ ഏജ്ന്ന് മനസ്സിലാവുള്ളു
ആഹ്
ആ കാരണം അവടെ പേജിന്നാണ് കെടന്നത്
ആഹ് ആ ഇത് ആ അത് സ്ലോലും കൂടി ആയതോണ്ട് ഇൻക്ക് മൻസ്സില
പിന്നെ ചായുട്ച്ചോ
ചായ കുടിച്ചോണ്ടിരിക്കാ
ആഹ് ഇയ്യോ പൂച്ച കുഞ്ഞ് പൂച്ചക്കുഞ്ഞ് കാല്ന്റെ ചോട്ട്ല് ആ മൂ മൂന്നെണ്ണം
ഉം
അമ്മാ പട്ടി പിടിച്ച് അമ്മേനെ പൂച്ച കുഞ്ഞ്ങ്ങള്ടെ
ആഹ്
ആഹ് രാത്രി പോയിട്ടേ അക ക്കാന് മറന്ന് പോയി ജനല് ഞങ്ങള് ഒര് തൊറന്ന്ടാറ്ണ്ട് അതിന് കേറാ വേണ്ടീട്ട് അപ്പൊ ഈ ടീവിടെ
വളർത്ത് വളർത്തുന്നാണോ
വളർത്തുന്നല്ല ഞങ്ങള് ഇവടെ വന്നപ്പെ ഇവടെ ഉണ്ടായിരുന്ന പൂച്ചയാണ് പിന്നെ അത് അയിന്റെ അയി ലെമ്മോ മോളാണ് മോളാണ് അത് അയിനേം പട്ടികടിച്ച് ഇപ്പൊ രാത്രിയായി അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊറത്തേക്ക് പോകും അതിന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് അപ്പോ രാത്രി അപ്പൊ ഞങ്ങൾ അത് വാതലിന്റെ അവിടെ വന്ന് കരയും നല്ല വൃത്തിയുള്ള പൂച്ചയായിരുന്നു ആക പ്പതന്നെ നമുക്ക് പണി തരാത്ത പൂച്ചാ
ആ അങ്ങനെയാവുമ്പോ പിന്നെ കൊഴപ്പല്ല
ഇപ്പൊ ജ ജനാല തൊറന്നിടേണ്ട് അതിന് രാത്രി തിരിച്ച് കയറാൻ വേണ്ടീയിട്ട് അപ്പൊ പ്രസവിച്ചിട്ട് ഒരു ഒരാഴ്ച്ചെയി ക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ നല്ല മഴയിണ്ടായിരുന്നു അപ്പൊ ടിവിയുടെ പുറകിലെ ജനാലെ കൂടിയാണ് അത് കേറുന്നെ അപ്പൊ സെറ്റബോ ക്ക് വൈഫൈയുടെ മോഡോക്കെ അവിടേരിക്ക്ന്ന് അപ്പൊ ചാറ്റലടിക്കും അപ്പൊ മഴച്ചാറ്റല് നല്ല ചാറ് പെയ്യ്ണ മഴയതാരണം ഞാന് ജനലടച്ച് പിന്നൊരെ തൊറക്കാൻ വിട്ടോയി വൈകുന്നേരട ച്ചതാണ് രാത്രി തൊറന്നിടാൻ വിട്ടുപോയി അപ്പൊ ഇത്പ്പൊ അട തിരിച്ച് കേറാ പറ്റിയില്ല പിന്നെതിന്റെ കാലേ മുൻ വലത്തേക്കാല് ഫ്രണ്ടില്ത്തെ വലത്തേക്കാല്ന്റെ അടിവശം എന്തോ പൊട്ടിയിട്ട് അതിങ്ങനെ ഞൊണ്ടി ഞൊണ്ടിയാ നടക്ക്ന്നത് സാധാരണ നമ്മള് ജനലൊക്കെ ക്ലോസ് ആണെങ്കിൽ ഞങ്ങള്ടെ പൊറക് വശത്തെ ഗ്രില്ലിന്റെ മോളിൽ കൂടി ഇത് കേറി മറ്റേ രണ്ടാമത്തെ അടുക്കളേൽ വന്ന് കെടന്നോളും ഇത് കാല വയ്യാതാരണം അയിന് കേറാനും വയ്യ അപ്പൊ രാവിലെ ഉമ്മ ഷീജ എഴുന്നേറ്റ മുറ്റത്തേക്ക് വന്നപ്പോ പട്ടി കൊന്നിട്ടേക്ക്ണു
ആ ഊ പാവം
പാലുടി പോലും മാറാ കുഞ്ഞുങ്ങളാര്ന്നെ ആ എന്നിട്ടെ ന്തയ്യാനാ നമ്മള് ഈ സാധാരണ പാലൊക്കെങ്ങെക്കൊ കൊട്ക്കാനും പറ്റൂല അത്ങ്ങൾക്ക് വയറിന് ക പ്ലെെന്റ് വരും പിന്നെ ആ അതുങ്ങൾ അതുങ്ങൾക്ക് അതുപോലെ തന്നെ അപ്പൊ ഉമ്മച്ചി വെള്ളൊക്കെ ഒഴിച്ച് ഡയലൂട്ടൊക്കെ ചെയ്തിട്ടൊക്കെയ കൊട്ക്ക്ന്നത് പക്ഷെ മ ന്നിലോ ന്നില്ലാഞ്ഞിട്ടാന്ന് തോന്നുണു പിന്നെ സാര കൊറേ കണ്ടിസ് പറ്റ്ല വെര വരൂ ന്നൊക്കെ പറഞ്ഞു നാത്തൂൻ അങ്ങനെ ഇതുങ്ങൾക്ക് പിന്നെ ഞങ്ങള് എ ചോറ് മറ്റേ തള്ളപ്പൂച്ചയാണെങ്കി ചോറില് നമ്മൾ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുഴച്ച് കൊടുത്താ തിന്നോള്ളൂ അത് കൊടുത്തിട്ടും കഴിക്കുന്നില് ന മീനൊ ന്ന് തിന്നാനായിട്ടില്ല ത്ങ്ങൾ കാ അറിയൂല പിന്നെ ആണെങ്കില് ഞങ്ങള് ആ പൊടിക്കുഞ്ഞുങ്ങളെല്ലേ പിന്നെ അപ്പൊ ഫുഡ് ഓർഡർ യ്തു മീഷോന്ന് കാറ്റ് ഫുഡ് കാറ്റ് ഫുഡ് ഓർഡർ ചയ്ത് സാധനം വന്നി കൊടുത്തിട്ട് ത്ങ്ങള് തിന്നുന്നില്ല അപ്പൊ ഞാനാണെങ്കിലീ കൊച്ച് യു ട്യൂബിൽ വീഡിയോയിലൊക്കെ കാണുമ്പോ ഈ കാറ്റ് ഫുഡ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താ പൂച്ച തിന്നാറുണ്ട് ഇതാണെങ്കില് ചോക്കോസ് സിൻ്റെ ക്കെ കളറ് ഒരു പു മഞ്ചാടി കുരുവിന്റെ ഒക്കെ വലിപ്പുള്ള ഹാർട്ട് ഷേപ്പിലുള്ള തീറ്റയ
ആ ആ യൂട്യൂബില് അങ്ങനൊണല്ലോ കാണല്
ഇതിലും വലുതാണ് യൂ ട്ട്യുബിലൊക്കെ പൂച്ച തിന്നുന്നെ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടു ക്കണു തിന്നുന്നില്ല അപ്പൊ വാപ്പ പറഞ്ഞ് അത് അങ്ങനെ ഇട്ടു കൊടുത്താ തിന്നൂല വാപ്പ പൊടിച്ചിട്ടു കൊടുത്തപ്പോ തിന്ന് അപ്പ വാപ്പ വന്ന് ഞങ്ങളോട് പറഞ്ഞു പൊടിച്ചു ഇട്ട് കൊടുക്കാൻ അപ്പൊ ഇതെങ്ങനെ ഇത് തിന്നുന്നെ പൊടിച്ചിട്ടാലല്ലേ നിന്നോളൂന്ന് ചോദിച്ചു അപ്പ ഞാൻ പറഞ്ഞ് ഞൻ വീഡോയിൽ കണ്ടേ ക്നെ ങ്ങിനെയാ നമക്ക് അറിയൂലല്ലോ പിന്നെ പൊടിച്ചിട്ടാലും എല്ലാർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരെണ്ണം മാത്രം തിന്നും
ഉം
പിന്നെ എർച്ചിയാണ് തിന്നൊള്ളൂ അപ്പൊ ഒരു കഴ പ്പയേ വന്ന് എ ബീഫ് ഒക്കെ വാങ്ങിക്കുമ്പ ത്തേക്കും ഞങ്ങൾ ആഴ്ചയിൽ രണ്ട് വണ എടുക്കും ഞായറാഴ്ച എടുക്കും കുറച്ച് പിന്നെ എടുത്ത് വെച്ചിട്ട് പി ഇടയില് ഏതെങ്കിലും ഒരു ദിവസം അപ്പ ഫ്രിഡ്ജ്ല് സാധനം അപ്പൊ ഓല് ഇന്ന് ഇട് ത്തിട്ട് ഞാന് കുഞ്ഞ് കുഞ്ഞാക്കി കത്രിക വെച്ച് കട്ടെയ്തിട്ട് ഇട്ട് കൊടുക്കും ചോറിന്റെ കൂട്ടത്തില് അപ്പ അത് ചോറിന്ന് പെറക്കി തിന്നുമ്പോ കൊറച്ച് ചോറും അക ത്തേക്ക് ചെല്ലും
ആഹ് ആഹ് അതിന്റെ സ്മെല്ല അടിക്കുമ്പോ
പാലിപ്പൊ കുടിച്ച് തൊടങ്ങി അപ്പ ഇന്ന് ഇപ്പോ രാവിലെ പാലും എഹ് മറ്റേ പൂച്ചത്തീറ്റൊക്കെ പൊടിച്ചൊക്കെ കൊട്ത്ത് പൊർത്താക്കിട്ട് ഉമ്മെച്ചി ചോയിക്കൊയ് ഞാൻ പിന്നെ അകത്തേക്ക് കേറ്റിയില്ലാ കാരണം ഇതുങ്ങളെ അകത്താണെന്നെ എല്ലാം വണ്ണും ടൂവും ഒക്കെ അകത്താ മനുഷ്യൻ ഇതെ ഇപ്പത്തെന്നെ ഇതെ ആ ഫ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ കാര്യം സാധിച്ച് ഇട്ടിട്ട് ഇണ്ട്
ഓ സ്മെല്ല് ഉം സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ആ അതാണാ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്ക്ന്നെ
വെള്ളത്തിൻ്റെ സൗണ്ട് ഇല്ലെ അത് ഞാൻ പാത്രം കഴ്ക്ന്നാ അപ്പൊറം ഏഹ് ഇത് എന്താണ് പൂച്ചയ്ക്ക് വാപ്പിച്ചി ഉച്ചക്ക് വന്നട്ട് ഫ്രിഡ്ജ് കൊടന്നുപ്പ പാലില്ല
ആഹ
ഫ്രീസർ തുറന്നപ്പ ആദ്യ കണ്ടത് മീനാണ് ഇപ്പൊ വേളൂരി ചെറിയ മീൻ ഇന്ന് രണ്ട് വേളൂരി എടുത്തിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് അതിന് കൊടുത്ത് അപ്പൊ അതുങ്ങള് തിന്ന് പിന്നെ ഞാന് ചോറും കുയച്ചിട്ട് കൊടുത്ത മീൻകറി മീൻചാറിൽ കുഴിച്ച അതുങ്ങൾ അത് കഴിക്കുവൊന്നുമല്ല ഞാനപ്പോ ആ ഒരു ബീഫ് എടുത്ത് ഇട്ട് മ് അയില ഇട്ട് കൊടുത്തപ്പോ ചോറും കുറച്ച് തന്ന അപ്പ പിന്നെ വിശന്നിട്ടാന്ന് ഞാൻ പിന്ന മീന്റെ മീൻ പൊരിച്ച് ന്റെ മുള്ളൊക്കെ കുഞ്ഞുകുഞ്ഞക്കി ടച്ചോടിച്ചട്ട് കൊടുത്ത് ഫുൾ ആയിട്ടൊന്നും തിന്നാൻ അറിയൂല്ല എല്ലാം കുഞ്ഞ കുഞ്ഞാക്കണം ഇപ്പ അതേ ഉറക്കവെണീറ്റിട്ട് ആ പാത്ര ള്ളത് നക്കി തിന്നനണ്ട് സത്യം ഇതുങ്ങ അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തള്ളപ്പ തള്ളം ഇങ്ങനെ പ്രസവിച്ച അപ്പൊ കുഞ്ഞുൾ ഇതുപോലെ തന്നെ കിടത്തിയോടത്തൊക്കെ തന്നെ അപ്പൊ ഞാനിങ്ങനെ പൂച്ചേനോട് പറയ പിള്ളേര് വലുതായി കഴിയുമ്പോ നിന്നെ പോലെ തന്നെ നല്ല ശീലങ്ങളൊക്കെ പഠിച്ചോളണം വീടിന്റെ അകത്തൊന്നും ഇതിപ്പം പൊടി പിള്ളേ ണ്ട് ഞ സമ്മതിക്ക എനിക്ക വയ്യ എപ്പോഴ എപ്പോഴും വൃത്തിയാക്കി ഞങ്ങളെ പട്ടി കടിച്ചു
ഓ പട്ടി ശല്യം നല്ല ഉണ്ടോ
ന്ന് വ കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങളുടെ വീട് താഴത്താണ് പൊക്കത്ത് പറമ്പുണ്ട് അപ്പൊ ആ പറമ്പ്ന്ന് പ ഇക്കും ഞങ്ങടെ സ്റ്റെപ്പിന്റെ അങ്ങോടും സ്റ്റെർകേസിലോട്ട് ചാടാം ചാടിട്ട് ഇങ്ങോട് വരും
ആഹ്
ജനല ഇതിലെ കൂടി പോയപ്പോ ഇത്ങ്ങെക്ക് മണം പിടിച്ചൊക്കെ വെരുന്നതായിരിക്കാം അല്ലാതെ ഒന്നുല്ല നമ്മെൾ കെഴി ഒറ്റക്ക് അട്ച്ചിട്ടാലും അതിലേക്ക് കേറി വെരും പട്ടി അപ്പോ ഇതിപ്പൊ രാത്രി കു ഇപ്പം നാത്തൂന് ഇവട്ന്ന് ഏഹ് മൂ ത്തുമ്മാ രണ്ട് പേർഷ്യൻ ക്യാറ്റിന്റെ കുഞ്ഞിനെ എവിടെന്നോ കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ അയ്ന്റെ പൂച്ചക്കൂടുണ്ട് ഒരു കമ്പിയെ ട്ടികളെ കൂടെയാ പ്പ അതിലാണ് രാ ത്രി ഇപ്പ ഇട്ട് വെക്ക്ണത് അതാമ്പത്തേക്കും പട്ടി വന്നാലും പിടിക്കാനൊന്നും പറ്റ ല്ലാലോ
ആ അത് ലോക്ക് ചെയ്ത് വെക്കല്ലേ
ആ ലോക്കെയ്ത് വെയ്ക്ക അത്ങ്ങക്കയ്ൻ നമ്മക്ക് തന്നെ തൊറക്കാൻ പാടാ ഭയങ്കരോയിട്ട് ആ ബലം പിടിക്കണം തൊറന്ന് കിട്ടണെങ്കി അപ്പം എന്തായാലും പട്ടിക്ക് തൊറക്കാൻ പറ്റില്ല പൊറത്താക്കാറില്ല മറ്റേ അടുക്കളയില് തന്നെ രാവിലെ പിന്നെ കൂട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയാരുന്നു
ഉം
ന്നാലും പകല് അപ്പൊ എനിക്ക് പകലൊരു പേടി പകല് ഒരുസം ഞാൻ നോക്കുമ്പോ ഉച്ചക്ക് പട്ടി അത് ചാടി വന്ന് ഗേറ്റി കൂടി വെളിയിലേക്ക് പോണകണ്ട് അപ്പ പൊറത്തും പിന്നെ ഇതുങ്ങളാണെങ്കി അ പ്പിടി പേടിത്തൂറിയാളാണ് മൂന്നും പെണ്ണുങ്ങളാ അപ്പോ ഒളിച്ചക്ക ഇരിപ്പ്
പകലിനിയാ അവിട അറ്റക്കാ
ആഹ് പകല് ഞാൻ ഒറ്റക്കാ എല്ലാ ദിവസം അല്ല വെള്ളിയാഴ്ച ഉച്ചവരെ പിന്നേ തിങ്കളാഴ്ചയും ഉച്ചവരെ ചൊവ്വയും ബുധനും അ ആളുണ്ടാവും ചൊവ്വയും ബുധന് ശനി ആളുണ്ടാവും വ്യാഴാഴ്ച ഉ ഉച്ചയ്ക്ക് ശേഷം ഒറ്റക്ക്
ആഹ്
അങ്ങനെയാണ് പിന്നെ ഞായറ് പിന്നെ എല്ലാരും ബാക്കിയൊള്ളവരൊക്കെ വീട്ടില്ണ്ടാവും ശനിയും പിന്നെ ഉ ച്ചി കാണും ഉം
ഉമ്മാ എന്നിട്ട് എത്ര മണിക്കാ വെര്യാ
ഉമ്മച്ചി ദേ ഇപ്പം വന്ന് ഇന്ന് ഇപ്പം വെള്ളിയാഴ്ചയല്ലേ ക്ലാസ് കഴിയാൻ വൈ
ആഹ് ആഹ് ഈ സമയാവൂല്ലേ
ആഹ് ഈ സമയാവും
ഉം ഉം പിന്നേ ഉം ആഹ് പി പിന്നെ നിങ്ങളെ അവിടെ ഏഹ് അല്ലാത്ത ദെവസങ്ങളില് എന്താ ഏഹ് ടൈം പാസക്കെ
എന്ത് ടൈം പാസ് ഞാന് ഇപ്പം തെരക്ക് അറിയാലോ അല്ലാത്തപ്പോം പിന്നെ ഇത് റീഡിഗ് റീഡിഗ് അത് തന്നെ ഒള്ളൂ അല്ലാ വേറൊന്നും ഇല്ല കഥ വായന
ഉം എഴുതാം ഉം ഇഷ്ടെണ്ടോ
എഴുതാനെള്ള അത്രയ്ക്ക് കഴിവൊന്നുവില്ല ഞാൻ എന്റെ പ്രൊഫൈല് ഒരു ഇങ്ങനെ ചെറിയ ഹൈക്കു കവിത പോലെയൊക്കെ എഴുതി മൂന്നാലെണ്ണം പോസ്റ്റ് ഒക്കെ ചെയ്ത്ട്ടണ്ട് അപ്പൊ എഡി റ്റ് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ലാര്ന്നു അപ്പൊ എന്തൊക്കെ അക്ഷരത്തെറ്റൊക്കെ ഇണ്ട് അപ്പോ ആഹ് ഏഹ് ആരോ ഒരാള് എനിക്ക്
എന്തിൻ്റെ എന്തിൻ്റെ പ്രൊഫൈലില്
എന്റെ എന് റ്റ് മറ്റേ നമ്മടെ ലിബിടെ
ആഹ് ആഹ്
എഴുതണെങ്കി എഴുതാലോ ഞാൻ ചെറിയ ഹൈ പ്പു പോലൊര് മൂന്നാലെണ്ണം എഴ്തീട്ട്ണ്ട്
ആഹ്
അപ്പൊ അങ്ങനെ ആഹ് ഉമ്മച്ചി എന്തോ വിളിക്ക്ന്ന് എന്താ നോക്ക ആഹ് അപ്പൊ ഉം ഏഹ് പൈസന്റ പൈസെ ആഹ് അപ്പോ വേസ്റ്റ്ന്റെ ഹരിത കർമ സേനേന്ന് വേസ്റ്റ്ന്റെ പൈസ എട്
ആഹ് ആഹ് ആഹ് അമ്പത് രൂപല്ലേ
നൂറാണ് ഇവിടെ ആഹ്
ഇവിടെ അമ്പത് പിന്നെ എന്തൊ ആഹ് അത്ത ഇവടെ എന്തൊ ഒരു എക്സ്ട്രാ കൊടുക്കും തോന്ന്ണ്ട്
ആഹ് ആ ഇവിടെ നൂറാണ് ഫുഡ് വേസ്റ്റും എടുക്കും
ആഹ് ഇത് വേറൊരു കാര്യണ്ട് അങ്ങൻത്തൊന്നും പറ്റില്ല ഇവിടെ ഈ പ്ലാസ്റ്റിക്കിന്റെ മാത്രം
ആ ഇവിടെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും
ആഹ് ഈ ചെരുപ്പ് ഐറ്റംസ് അങ്ങൻത്തൊക്കെ കൊണ്ടോവോ ആ മാസത്തിലൊരിക്കെ ആ അങ്ങനെ കൊണ്ടുപോവുംന്ന് പറഞ് പക്ഷെ ഇത്രയും കാലായിട്ട് ചെരുപ്പ് കൊണ്ടോയിട്ടില്ല എല്ലാ പ്രാവശ്യവും അവര് പറയും മാസ് ത്തില് ഒരു ദിവസണ്ട് അങ്ങനെന്ന് പറയും ആ ദിവസം അവര് വരണ്ടേ അത് വരില്ല ഉം
നൂറല്ലേ ഏച്ചി ഉം അപ്പൊ അങ്ങനെ എടുക്കാൻ വെരും നമ്മളൊരു തവണ കൊടുത്തു ചെരിപ്പൊക്കെ ഉം
ഞങ്ങള് ഇതുവരെ ചെരുപ്പ് അങ്ങൻത്തെ ഇന്നിട്ട് കൊട്ത്തിട്ടില്ല പിന്നെ ഈ വേറള്ളേ ഇങ്ങൻത്തെ ഇതൊക്കെ നുള്ളിപെർക്ക്ന്ന ആൾ ക്കാര് ഇടക്കൊന്ന് വര്ന്നാണാ അതു പിന്നെ അവരെ ബേക്കില് നടക്കണം അവര് ഇങ്ങനെനുള്ളി പെറുക്കി നടക്കുംപേയ്
ആഹ്
ന്യൂസ് പേപ്പറും ഇതെ എല്ലാം അങ്ങനെയാണ്ടു കൊടുക്കും ഉം
അങ്ങനെ ആ അപ്പൊ നമ്മുടെ അനസ്രില്ലേ
ആഹ്
പ്രകൃതിയുടെ ഗ്രൂപ്പിലെ ആ അനുസ്രീ തിരൂര് അവള് കഴിഞ്ഞൂസം ആ അവള് കഴിഞ്ഞൂസം എനിക്ക് മെസ്സേജ് അയച്ച് തേക്കുന്ന അവള് പ്രതിലിപിയില് കഥ എഴുതി തൊട എഴുതാൻ തൊടങ്ങുന്നുണ്ട്ന്ന് പറഞ്ഞിട്ട് എനി ക്ക് ലിങ്കൊക്കെ വിട്ട് തന്ന്‌ ആഹ് ഞാനായി ശരാട്ടോ ഒരു പാർട്ടറ്റെ ഇട്ടിട്ടുള്ളൂ തുടങ്ങിട്ടുള്ളൂ ജസ്റ്റ് പിന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്തോന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ നോക്കില അപ്പൊ ഞാൻ ആഹ് ച്ചര ച്ചരാ ഞാനിപ്പോ പ്രണയ തിന്റെ ലുത്തീനിയ ന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിയാണ് വായിക്കുന്നെ അത് ഇങ്ങനെ എന്താ പറയയാ ഒരു ഏ ഇത് മാത്രല്ല പ്രണയം മാത്രല്ല എന്താ ഒരു ദുരൂഹം നാടകീയം ഒക്കെ ചേർന്നിട്ട്ള്ളരു സംഭവം അടിപൊളിയ ഫിലിമൊക്കെ ആക്കി കഴിഞ്ഞ ഒരു ഫീല് നമ്മള് കാണുമ്പള് ണ്ടല്ലോ ഒരു സിനിമ കാണുന്ന ഞാന് എങ്ങനെയാണ് ചിലര് ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോ കൊടുക്കുവല്ലോ ചിലപ്പോ ഉണ്ണി മുകുന്ദൻ അ ആഹ് അപ്പൊ ഞാന കാരക്റ്ററിന് ആഹ് മുഖം കൂ കൊട് ക്കോ എത്തിട്ട് ഇതിപ്പം കാണുമ്പത്തേ നമ്മള് ആ സ്ഥലത്ത് നമ്മള് ഇരുന്നിട്ട് ഇതിങ്ങനെ കാണണം
ആഹ് ആ ഇൻക്കുണ്ടാ സ്വഭാവം ചെലതിനൊക്കെ അങ്ങനെ ഫിലിം സ്റ്റാസിന്റെ ഫോട്ടോ വെച്ചിട്ട് കാണാലോ
ഉം അപ്പ ഇപ്പൊ കൊറേണ്ട് ഓൺഗോയിങ് കംപ്ലീറ്റ് റ്റായതും